ണ്ടോ
ഹലോ
ആഹ്
കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
കേ കേക്കണ്ടല്ലോ
ആഹ് കോള് എടുക്കാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു നെറ്റ് നെറ്റിന്റെ ഇഷ്യൂ കാരണമായിരിക്കും ന്ന് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ആഹ് ഇവിടെ കരണ്ട്
എൻ എന്താ കഴിച്ചത് ആഹ് ഞാൻ കഴിച്ചു നിങ്ങൾ കഴിച്ചോ എന്താ ആ കേക്കുന്നുണ്ട് എന്താ സ്പെഷ്യല് കഴിക്കാൻ
ഇന്ന് ബിരിയാണി ആണ് ഇവിടെ
ഉം
ആഹ്
ബിരിയാണിയും
ഞാന് ചോറും ആ ഹ്പിന്നെ സാമ്പാറും അച്ചാറും മൊട്ടയും ഏഹ് സോയാബീന്റെ ഫ്രൈയും കൈച്ചു.
ഓ ഓ ഓ ഓ
ഓ
ഇവിടെ ബിരിയാണിയും ആഹ് ചിക്കൻ ഫ്രൈയും സാലഡും അങ്ങനെയൊക്കെ
ഉം ഞായറാഴ്ച ആയകൊണ്ട് സ്പെഷ്യൽ ആയിരിക്കുംല്ലേ
ആഹ് അതെ അതെ അതെ
ഉം പിന്നെ പിന്നെ വീട്ടിലാണോ ഇന്ന് പൊ റത്തോട്ട് വല്ലോ ഇറങ്ങിയോ ഇവിടെ മഴയില്ല ഇവിടെ നല്ല വെയിലാണ് ഇവിടെ നല്ല വെയിലാണ്
നല്ല മഴക്കാറുണ്ട്
ആ മഴ കാറുണ്ടല്ലേ അപ്പൊ മഴ പെയ്യ എന്തായാലും അപ്പൊ നല്ല തണുപ്പായിരിക്കും അവിടെ
ആ അതെ അതെ അതെ
ഉം അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയല്ലയോ
ഇല്ല ഇന്ന് പൊറത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഇനീ കൊറച്ച് കഴിഞ്ഞാൽ ചിലപ്പം പോവായിരിക്കും
ഉം എവിടെ എവിടെ പോവും പ്ലാനിങ് എല്ലാം ഉണ്ടോ പുറത്ത് പോവാൻ
ഇല്ല അങ്ങനെയൊന്നുല്ല
ഉം
ചെലപ്പോ മഴ പെയ്താ പിന്നെ പോകുന്നുണ്ടാവില്ല
ആഹ് പിന്നെ വീട്ടില് എന്ത ടുക്കുന്നു
വീട്ടില്
അല്ല ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ പനിവല്ലൊ ഉണ്ടോ
ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ല
ഉംഹ് പിന്നെ പെരുന്നാളായിട്ട് എന്താ എവിടെേലുംക്കെ പോകുന്നുണ്ടോ
പെരുന്നാളായിട്ട് ഇപ്പൊ നല്ല തിരക്കൊക്കെ ആയിരിക്കും എവിടെെങ്കിലുംക്കെ പോവായാണെങ്കില് അറിയില്ല നോക്കട്ടെ എവിടെയെങ്കിലൊക്കെ പോവും എവിടെ പോകുന്നുണ്ടോ
ആഹ് നമ്മള് റിലേറ്റീവ്സിന്റെ വീട്ടില് പോവായിരിക്കും പിന്നെന്തെലും ഫുഡൊക്കെ അവര് ഫുഡൊക്കെ കഴിക്കൂലോ അങ്ങനെ ഒരു രണ്ട മൂന്ന് ദിവസത്തേക്ക് അത് തന്നെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങളൊന്ന് ഫ്രീ ആവാനുള്ള സമയ കിട്ടത്തില്ല. ഒടനെ അടുത്ത പണിയിലോട്ട് എറങ്ങണം. ഉം പിന്നാ വൈകിട്ട് ഞാൻ പൊ പൊറത്തു പോകാനൊക്കെ ആയിട്ട് ഇരിക്കയാണ്. ഒരു ട്രെയിനില് വേറൊരു സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിട്ടിരിക്കുകയാണ്.
ഓഹ് വൈകുന്നേരാണൊ പോകുന്നേ?
ആഹ് വൈകുന്നേരാണ് പോകുന്നെ.
ഓഹ് ഓഹ് അപ്പ എപ്പ എത്ത രാത്രിയോ?
ആഹ് ഒരു രാത്രിയൊക്കെ ആവുമ്പ എത്തുമായിരിക്കും.
ഉം ഉം ഉം
പിന്നാ ആ റെ ട്രെയിനിൽ തന്നെ ആയിരിക്കും ഒറക്കം. അതൊന്നും കൊ പ്രശ്നൊന്നുല്ല. ഫുഡ് കഴിച്ചിട്ട് അതില് അങ്ങ് കേറിയങ് ഇരുന്നാതി. ആഹ് പിള്ളാരൊക്കെണ്ട് ഒരുപാട് പേര് പോവുന്നുണ്ട്. അവരുടെ കൂടെയായിരിക്കും പോവാ.
ആഹ് ആഹ്
ഉം പിന്നെന്തൊക്കെണ്ട്?
പിന്നെ എന്താ സുഖം അങ്ങനെ പോവ്ന്ന്.
ഉം
സിനിമയൊക്കെ കണ്ടോ?
ആഹ് ഞാൻ ഇപ്പ എറങ്ങിയ മിക്ക സിനിമകളും പോയി തിയേറ്ററി തന്നെ പോയി കണ്ടു. ദൃശ്യോക്കെ കണ്ടു. നിങ്ങള് കണ്ടായിര്ന്നോ?
ഇല്ല ദൃശ്
ആണ ഇഷ്ട്ട ഓഹ് ദൃശ്യം പെട്ടെന്ന് തന്നെ പോയി കണ്ടോട്ടോ. കാരണം ഇപ്പോ
ഉം
ആഹ് സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് തന്നെ ഓരോന്നൊക്കെ ഇടിന്ന്ണ്ട്. ഇപ്പത്തന്നെ ഞാൻ കൊറേ പോസ്റ്റൊക്കെ കണ്ടു. ഞാൻ സിനിമ വന്ന് കഴിഞ്ഞിന്റെ തൊട്ട് പ്പറത്ത് പെട്ടെന്ന് പോയി കണ്ടാല് ഭയങ്കര ആകാംക്ഷടെ എക്സ്പെക്ട് ഏത രീതിയിലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഓരോന്നിങ്ങനെ അറിഞ്ഞു വരുമ്പോ ശേ അത്ര ഇതായിട്ട് വരും. പക്ഷെ ജിത്തു ജോസഫ് ആയുതുകൊണ്ട് തന്നെ നല്ല രീതീല് റൈറ്റിങ് ഒക്കെയാണ്. നല്ല സ്‌ സിനിമയാണ് ക്ലൈമാക്സക്കെ നല്ല രസക്കെ.
ഉം ആഹ് ബുക്കെയ്യാൻ നോക്കിയപ്പോ ഫുള്ളായിരുന്നു സീറ്റക്കെ അപ്പം. പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട്
ആഹ് ഉം അതാ ഞങ്ങളും ഞങ്ങള് സെക്കൻ്ഷോക്കാണ് പോയത്. ഒരു എട്ടേ മുക്കാൽന്റെ അതിന്ന് പോയി ബൈക്കിൽ എല്ലാരും കൂടെ പോയി. എന്നിട്ട് നൈറ്റായി ഇവിടെ വന്നപ്പോ. നല്ല രസായിരുന്നു. കാലത്തെ ഫുഡും ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നെ. പിന്നെ മോഹിനിയാട്ടം കാണാൻ പോയി. അതെനിക്ക് എന്റെ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള മൂവിയാണ്. ഈ അടുത്തിറങ്ങിയതില് നല്ല രസൊള്ള മൂവിയാണ്.
ആഹ് ആഹ് അതെ അതെ
നിങ്ങള് കണ്ടായിരുന്നൊ?
ആ കണ്ടിര്ന്ന് കണ്ടിര്ന്ന് നല്ല മൂവി ഇൻക്കി ഇഷ്ടപ്പെട്ട്
ഉം ഉം ഉം അതാ പിന്നെ ഫങ്ങ്ഷൻ വല്ലോം ഉണ്ടോ എവ്ടേലും ഫങ്ങ്ഷനൊക്കെ പോയോ ഈ ഇടയ്ക്ക് വല്ലോം
ഫങ്ങ്ഷൻ ഈ അടുത്ത് അട്ത്തൊരു ഹൗസ് വാമിങ്ങ് ണ്ടായിര്ന്ന് ഉം അട്ട് അട്ടപ്പാടീല് പക്ഷെ പുവാൻ പറ്റിയില്ല കൊർച്ച് ആ ഞനവ്ടെ സ്ഥലത്തില്ലേര്ന്ന് അപ്പോം വീട്ട്ന്ന് ബാക്കി എല്ലാരും പോയ് അങ്ങനെ ആ ഇഞ്ഞി പ്പട്ത്ത് ഫംങ്ങ്ഷനൊന്നും ഇല്ല
ആ എൻക്ക് ഉടനെ ഒരു ഫങ്ങ്ഷൻ ഉണ്ട് മെയ് മുപ്പതിനൊക്കെ ആയിട്ട് പ ചെലപ്പഴേ പോകത്തൊള്ളൂ ആ സമയത്ത് ഒരു മൈന്റക്കെ വരുമ്പഴേ പോവുള്ളു
ആ എ എന്താ ഫംങ്ങ്ഷൻ
ഒരു റിലേറ്റീവിന്റെ മകൾടെ കല്യാണമാണ് എനിക്കറിയാവുന്ന കൊച്ചിന്റെ കല്യാണമാണ് ഉം ചെലപ്പഴേ പോവത്തൊള്ളൂ അങ്ങനെ വല്യ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല
അതെന്തേ
ഉം ഒരു ആ ഒരു സമയത്ത് എന്ത് തോന്നുന്നോ അത് വെച്ച്ട്ട് ക്ക് പോയ വരെ എന്താന്ന് വെച്ചോ തീരുമാനിക്കാം പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഏതാ കഴിക്കാൻ
ആ ആ ആ എല്ലാ ഫുഡും ഇഷ്ട്ടാണ് പിന്നെ മീൽസ് ഒക്കെയാണ് ഒരു കംഫർട്ട് ഫുഡ്
ഓ ചോറ് മീൻകറി രസം പുളിശ്ശേരി പൊര്ച്ച മീനെക്കെ ഉം ഇക്ക് പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്
ആഹ്
എപ്പഴും എടയ്ക്ക് പണ്ടായ്ര്ന്ന എടക്ക് പൊതിച്ചോറ് കഴിക്കാ പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പൊതി ച്ചോറ് കൊണ്ടരുമ്പോ കഴിക്കാറ്ണ്ട് ഇതില് ഒരാള് മൈനായി ഇങ്ങനെ ചെമ്മീനൊക്കെ കൊണ്ട് വരെല്ലോ ഇച്ചത് ഭയങ്കര ഇഷ്ട്ടാണ് ചെമ്മീൻ ഫ്രൈ ഒക്കെ ഓക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ട്ടാണ്
ആഹ് ആഹ്
നിങ്ങക്കോ
ആ എനിയ്ക്കും ചെമ്മീൻ ഇഷ്ട്ടാണ്
എന്താ ഹലോ
ആ ചെമ്മീനൊക്കെ ഇഷ്ട്ടാണ്
ഇഷ്ട്ടല്ലാത്ത ആരാള്ളേ
അതെ അതെ അതെ ആരാള്ളേ ഉം
ഉം ഉം പിന്നെ അവ്ടെ വീട്ടിൽ എല്ലാവർക്കും സുഖാണോ ഹെൽത്തൊക്കെ ഏ
ഇ ടി യൊക്കെ ഉണ്ടോ ഇടിമിന്നലൊക്കെ ഉണ്ടോ ആ അതെ അതെ അതെ
ആ ഇല്ലല്ല ഇവടെ ഭയങ്കര വെയിലാന്ന് ഞാൻ നേരത്തേ പറഞ്ഞല്ലോ ഇവടെ രാത്രിയാവ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവാൻ പിന്നെ ഇവിടെ നല്ല പാമ്പൊക്കെ ഉണ്ട് എലി ശല്യങ്ങള് ഇപ്പൊ തന്നെ അടുത്തൊക്കെ കുറേ പച്ച പച്ചില പാമ്പും വേറെ കുറെ പാമ്പിനൊക്കെ കണ്ടു പക്ഷെ ഇതുവരെ ആരെയും ഇവിടെ കൊത്തി കൊത്തിട്ടൊന്നും ഇല്ല പ്രശ്നങ്ങള
ആഹ് കാണുന്നുണ്ട് ആഹ് ആഹ്
ഉം ഇവിടെ കൂടുതലും പാമ്പ് ഒക്കെ ഉണ്ട് ഒരു കാടൊക്കെ അപ്പറത്ത് ഇള്ളതോണ്ടാണ് ഫോറസ്റ്റ് ഏരിയാണ് കുറച്ച് അതുകൊണ്ടായിരിക്കാം.
അതെ ആഹ് ആഹ് അപ്പൊ റെയ്ഞ്ചൊക്കെ കിട്ടോ?
ആഹ് റെയ്ഞ്ചിനൊന്നും. വല്യ പ്രശ്നൊന്നുല്ല പക്ഷെ ഇപ്പം ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ. പെട്ടെന്ന് പെട്ടെന്ന് കറണ്ട് പോന്നുണ്ട്. വേറെ കറണ്ട് വരും പിന്നേം പോവും പിന്നേം വരും പോവും. രാത്രി ഉറങ്ങുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാ നല്ല കൊതുക് കാര്യങ്ങളെ. ള്ളോണ്ടേ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
ആഹ് ആഹ് ആഹ്.
പിന്നെ ചൂട് കാരണം നമ്മുക്ക് തൊ ജനല് തൊറന്നിട്ടാ കൊതുക് കേറിയും ചെയ്യും. അങ്ങനൊരു അവസ്ഥയിൽ ഇരിക്കാണ്.
വല്ലാത്തൊരു.
പിന്നെ വല്ല ട്രിപ്പാണം പോവുന്നുണ്ടോ ഇപ്പോ വെക്കേഷൻ ഒക്കെയല്ലേ?
ആഹ് അടുത്ത മാസം. ഒരു സ്ഥലത്തേക്ക് പോണന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്.
ആണോ എവിടേ ആണ്? ഓ ഓ ഓ എവിടെയാണ് പോന്നേ?
ആഹ് അത് ഇവിട്ന്ന് ഒരു. ആഹ് പ്ലാൻ ചെയ്തിട്ടില്ല ഒരു ഒരു. മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഇവിട്ന്ന് മൂന്നര.
ഓ ഒരു മണിക്കൂർ യാത്ര ഉള്ള അടുത്താല്ലേ ഓ ഓ എന്തായാലും എല്ലാവാരും ആയിട്ടും ട്രിപ്പ് ഒക്കെ പോയി ആഹ് എല്ലാരായിട്ടും എൻജോയ് ഒക്കെ ചെയ്ത് പോയി ഫുഡൊക്കെ കഴിച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടു ആയി
അതെ അതെ അവിടെന്ന് കുറേ സ്ഥലത്തൊക്കെ പോകണന്ന് ഇങ്ങനെ ആഹ് വിചാരിക്കുന്നുണ്ട് ഉം ഉം
ഉം നമ്മളും വിചാരിക്കുന്നുണ്ട് എവിടേങ്കിലൊക്കെ പോവാൻ വേണ്ടിട്ട് ഉം ഉം ഉം എന്നാ വെക്കട്ടെയോ
ആഹ് ഓക്കേ ഓക്കേ ആഹ് ആയിക്കോട്ടെയിക്കോട്ടെ ആഹ് ഓക്കെ